ഹലോ
കേക്കണില്ലേ
ആഹ് കേക്കണ് ണ്ട് എന്താ വർത്താനം
നല്ലത്
ആ ഭക്ഷണമോക്കെ കഴിച്ചോ?
ആ ഭക്ഷണം കഴിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ
ആഹ് കഴിച്ച്! തിരക്കിലാ?
അല്ലല്ല പറഞ്ഞോളൂ..
ആഹ്! ആഹ്! മഴ ഉണ്ടോ?
മഴ ഇല്ല. ഇന്നു നല്ല വെയിലാണ് പക്ഷെ ഇന്നു കറണ്ടില്ല. ഇല്ലെ ഡ്രസ്സോക്കെ ചെയ്തു
ഏഹ്
ഇല്ലെ ഡ്രസ്സ് മൊത്തം മെഷീൻലിട്ട് കര്ന്റ് പോയിം ചെയ്ത്
ഏഹ് അതാ ആഹ് ഇവിടിം മഴയില്ല അപ്പോ കര്ന്റ് ഇങ്ങനെ എടക്ക്ങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്ൻണ്ട്
ഇവിടെ കര്ന്റെ ഇല്ല
രാവിലെ പോയതാ?
ഇവിടെ രാവിലെ പോയതാ കര്ന്റ് ഇണ്ടായപ്പോ മെഷീൻല് ഇട്ടതേനു
ആഹ്!
രാവിലെ കരണ്ട് പോയിം ചെയ്ത്
മഴ ആയോണ്ട് ഡ്രസ്സൊക്കെ ഒണങ്ങാനും പണിയാണ്
കാരണം ഒന്നാമത് പോർത്ത് പണിക്കാര്ണ്ടായതു കൊണ്ട് ഞ്ഞംക്ക് പോർത്ത്ക്ക് എറങ്ങാൻ കഴിഞ്ഞീല അപ്പ പിന്നെ മെഷീൽ ഒണക്കി അത് അതെങ്ങനെങ്കിലും ചിക്കാന്ന് വിചാരിച്ചപ്പോ കര്ന്റും പോയി കല്ലുമ്മേ ക്കി കഴിഞ് തിര്മ്പി ഒണക്കാൻ വേണ്ടിട്ട് മെഷീൻല് ഇട്ട്ണ്
ആഹ് ആഹ് എന്താ വ ചോർനൊക്കെ ഇണ്ടാക്കിയത് ഉച്ചക്ക്?
ഇന്ന് ഞങ്ങളെ എട്ത്ത് ബാർപ്പിടലെനു
ആഹ്
അതാണ് പണിക്കാ ആഹ്
ഉം അപ്പൊ ഭക്ഷണം ഒന്നുണ്ടാക്ക അങ്ങോട്ട് പോയതേക്കുല്ലേ?
അല്ല ഓര് ഭക്ഷണം നമ്മള് അങ്ങനെ പോകലില്ലട്ടോ ഭക്ഷണം ഇങ്ങട്ട് കൊണ്ടോയി തന്നതാ ആണ്ങ്ങളല്ലെ അവിടെ ഹിന്ദി
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പം ഭക്ഷണം ഇങ്ങട്ട് കൊണ്ടോയി തന്നതാ പിന്നെ നമ്മള് ഭക്ഷണം വെച്ചും ചെയ്ത്ണ് ട്ടോ ഞാന് വെർചോറും, കുമ്മളങ്ങ കറിക്കെ വെച്ചും ചെയ്ത്ണ്
ഏഹ് അതോണ്ട് രാത്രിക്ക് ഇണ്ടാക്കണ്ടല്ലോലെ രാത്രി ക്കായല്ലോ?
രാത്രിക്ക് എന്തായാലും ഉണ്ടാക്കേണ്ടി വെരും വെർചോറ് രാത്രി ഇവടെ ഹസ്ബന്റോന്നും തിന്നൂലാ
ഏഹ്
അങ്ങനെ
ആഹ് പിന്നെ വീട്ട്ല് ആരൊക്കെ ഇള്ളേ?
വിട്ട്ല് ഞാന്, ഹസ്ബന്റ്, രണ്ട് കുട്ട്യാള്
ഒരു കുട്ട്യാള് പഠിക്കാ?
ആഹ് ഒരാള് പഠിക്കാ
ഏഹ് ഒരാളോ?
ചെറിയ കുട്ട്യാളാണ് രണ്ട് ചെറിയ കുട്ട്യാ ഒന്നാം ക്ലാസ്സിലാണ് പിന്നെ ങ്ങക്ക് എത്ര കുട്ട്യാള്ണ്ട്?
ഞാന് പഠിക്കാണ് സ്റ്റുഡന്റാ
ഏഹ് എത്രയാ പ്ലസ്റ്റൊ പ്ലസ് റ്റുവാ
ഞാന് ഡിഗ്രി ലാസ്റ്റ് ഇയറ് ഡിഗ്രി
ഏഹ്
ആഹ്
ത്തത്
ഏഹ്
ഏതാ കോയ്സ് ഇട്ത്തത്?
ബി എ അറബിക്ക്
ഏഹ് ഡിഗ്രി കഴിഞ്ഞാൽ ന്താ പരിപാടി
ഡിഗ്രി കയിഞ്ഞാലന്താ ഡിഗ്രി എന്തേലൊക്കെ ജോബിന് നോക്കണം
ഏഹ് ജോബിന് പോവേക്കുലേ
അങ് പോവൊന്നുല്ല അങ്ങനെ എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഒന്നും വല്യ താല്പര്യൊന്നുല്ല പിന്നെ അതന്നെ ഇത്രേം പഠിച്ച സ്ഥിതിക്ക് ക്ക് പോതക്കാനും പറ്റൂല
പറ്റൂല അതാണ് അവ വല്യ നഷ്ടായി മാ
ഉം ഡിഗ്രി പിന്നെ പട്ച്ച സർട്ടിഫിക്കറ്റ് ഒരു ഡിഗ്രി വരെ പഠിച്ച്ന്നുള്ള ഒരു വാല്യുണ്ടാവും ഏഹ്
പഠിച്ചാൽ നമ്മൾ ന്തായാലും എന്തിനെങ്കിലും ഒരു കോയ്സെട്ത്ത് പോണം
ആഹ് അതന്നെ ഇങ്ങളന്താ പട്ച്ചേ
ഞാൻ പ്ലസ് ടു
പിന്നെ വേറെന്താ ചെയ്യ്ണ്ണ്ണ്ടോ ബിസിനസ്സോ അങ്ങനെ ന്തേലും
ന്നെ മേരേജ് കഴിഞ്ഞ് പിന്നെ മ പിന്നെ ഓലെ നോക്കലായി ഓലെ പഠിപ്പിക്കലാ ഏക്ക തന്നെ
ആഹ് ഇപ്പല്ലേ കൊറെേ ആൾക്കാർ അങ്ങനെ മേരേജഴിഞ്ഞിട്ടും ഓൺലൈൻ കൂടെള്ള ബിസിനസ് ഓരോന്ന്ണ്ടല്ലോ
എന്ത്
ഇപ്പംങ്ങനെ ഓൺലൈൻ കൂടെക്കായിട്ടുള്ള ഓരോ ബിനസ്സ് ല്ലോ നെറെ സ്റ്റാറ്റസ് വർ ക്ക്ങ്ങനെ കൊറെ ഓരോന്ന് കാണല്ലോ
ആഹ് അഹ് അതല്ലെ
ആഹ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ
വീട്ടില് വെറതെങ്ങനെ ഇരിക്കും സാറ്റസ് വർക്കായാൽ അത് ഇടാനല്ല മ്മക്ക് കുട്ടിയാളക്കെ പഠിപ്പിക്കലും
കുട്ട്യാളൊക്കെ എട്ത്ണ്ട്ല്ലേ സൗണ്ട് കേക്ക്ണ്
മമക്ക് എങ്ങനെങ്കിലും ചെറിയ ഈ പി റ്റി സി പോ അങ്ങൻത്തെ ഇതിനൊക്കെ പോക്കെ പോ കിട്ട് ട്ടിയാ സുഖാണ് പശേ ഇപ്പൊ മ ചെറിയ കുട്ടിയാളായതോണ്ട്
ആഹ് ശെരിയാ
ങ്ങനെ പിന്നെ നമ്മള് ഇജാബകെട്ട് കാണ്ട് പൊറത്തിറങ്ങുമാണ്ടിരും അങ്ങൻത്തെൊക്കെ സിസ്റ്റാ
ആഹ് അങ്ങെനെ ഇജാബ് ട്ട് പോണോൽ ഇപ്പൊ കൊറേണ്ടല്ലോ എല്ലാത്ത
ഡെൽ ഇല്ല ഇപ്പത്ണ്ട് പ്പതൊന്നും ഇപ്പൊ വല്യതല്ല അപ്പൊ അങ്ങനെയൊക്കെ പഠിപ്പിക്കൊക്കെ ചെയ്യട്ടോ മ്മക്ക് കെ ജി കുട്ട്യാളൊക്കെ പഠിപ്പിക്കാം
ആഹ് മോണ്ടിസെറി ടീച്ചറ് അങ്ങനെയൊക്കെണ്ടല്ലോ ചെറിയ കുട്ട്യേളെപഠിപ്പിക്ണെ
ഇണ്ട്
അപ്പൊ പൊർത് പോയി പിന്നെ പഠി ക്കോ പഠിക്കും വാണല്ലോലെ പഠിപ്പിക്കാൻ എറങ്ങണം പൊർത്ത് ജോലിക്കോണല്ലോ ഇങ്ങള ങ്ങനെ പറ്റൂലായിരിക്കും
അങ്ങനെ ഹസ്ബൻറിന് അങ്ങനെ താല്പര്യ ല്ല ഒന്നത് പിന്നെന്ന ർഞ്ഞാൽ ണ്ടും ചെറിയ മക്കളാണ്
ആഹ് ആഹ് അതന്നെ അപ്പൊ ഓ രാരാടു ത്ത് ആക്കി പോണ്ട വീട്ടിലൊക്കോ ആക്കേണ്ടിരുല്ലല്ലേ ചെറിയ മക്കളായോണ്ട്
വീട്ടിൽ ഞാനേ അമ്മളന്നെ നോക്കേണ്ടി വരും അതോണ്ട് ഓലെ നോക്കാനേതായാലും കയ്യല് ണ്ടാവ് ല
ആഹ്
പിന്നെ ഇന്റെ വീട്ന്നർഞ്ഞാ കൊറച്ച് ദൂരാണ്
ങ്ങളിപ്പോവിടെ കെട്ടിച്ച വീട്ടിലാള്ളെ സ്വന്തം വീട്ടിലോ
ഞാനിപ്പോ സ്വന്തം വീട്ടിലാണ് ഹസ് ഹസ്ബന്റിന്റെ വീട്ടിലാണ് ഞങ്ങള് വി വീട് എടുത്തണ്ട് അങ്ങനെ ഇതായതാ
ആഹ് ശരി
ആഹ്
അതെ
ഏഹ്
അങ്ങനെയാണ് കഥാ അറിയാം എന്താന്ന്‌ ഫുഡ് ഉച്ചക്കത്തെതെന്താ ഫുഡ്
ഫുഡ് ചോറും മീൻകറിയും മീൻ പൊരിച്ചതും പയറുപ്പേരിക്കെ ഉണ്ടായിരുന്നു
ഈ ഡ്രസ്സ്‌ മേനെ ഉറുമ്പ് കളേ ഉറുമ്പ് ഡ്രസ്സ്‌ മേലൊക്കെ ഉറുമ്പ്
ആഹ് വാഷിം മെഷീൻ എങ്ങനെയാണ് വാഷിം മെഷീനിട്ട് ട്ടാ
എന്തേയ്
നിങ്ങള് മെഷീൻ ല്ലാ ഡ്രസ്സ് ഇടല് എല്ല അലക്കലോ
ഇന്നലെ തിരുമ്പിയാതൊന്നുച്ചക്ക് ഇന്നലെ വാപ്പാന്റെ ആണ്ടേനു അപ്പൊ തിരുമ്പിയ തൊരടാൻ കഴിഞ്ഞിട്ടില്ലാ നല്ല മഴയാനു ഇന്നലെ
ഏഹ്
ഒന്ന് തോരട്ടീനെ
ഏഹ്
അപ്പൊ അത് ഇപ്പൊ പോയി എടുതോണ്ണന്നപ്പം ഫുള്ള് മറ്റേ ചെറിയ ഉറുമ്പുകളുണ്ടല്ലോ
ആഹ് ഒരു കടിക്കണ സൈസ് ഉറുമ്പാ അതാ ചെറിയ ഉറുമ്പ്
അങ്ങനെ ഉറുമ്പ്
ഓഹ്
കടിക്കണ സെയ്‌സ് ഉറുമ്പ്
ആഹ്
നിങ്ങളിപ്പോ ഇതില് കൊറെ ആയ നിന്നിട്ട്
ഇല്ല ഇല്ല ഞാനരു മൂന്നാമത്തെ ദിവസാണ്
ഏഹ്
നമക്ക് അത് ഇങ്ങനെ പറയാനൊന്നും പറ്റ
ആഹ് ആഹ് അങ്ങനെയൊക്കെ ഇണ്ട് എന്നക്കെ പറയണ കേക്ക്ണ്ട് ചില ആൾക്കാര് പറയൂ ചില ആൾക്കാര് പറയൂല അറിയാതെ പറഞ്ഞു പോകണ പയില്ല
ഞം ബിസിനസിനെ പറ്റിന്നെ
ആഹ് അതെ അതെ
ഉമ് പിന്നെ കൊ കൃഷ്ണിക കൃഷി അങ്ങനത്തെ ഒക്കെ ഉണ്ടോ
കേക്ക് സ്റ്റക്കാവുന്നുണ്ടല്ലോ കൃഷികളോ
വീട്ടിലോ
ഉമ്
ആഹ് കൃഷികളൊക്കെ ഇപ്പ ഇവിടെ ഇങ്ങനെ നടലുണ്ട് ഓരോ ഇത്
ഏഹ് എന്തൊക്കെയെണ്
എന്താ പറയാ മറ്റേ ഈ ഏഹ് തക്കാളി പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കറിവേപ്പില അങ്ങനത്തെ ഓരോ പൂള ഏഹ് ഇത് പപ്പായ
ഞാൻ എന്തോരു പണിയാണ്‌ അറിയോ
ഏഹ്
കരിയേപ്പിൻയില പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയാവിടെ
ആഹ് അത് തന്നെ ഇവിടെ കരയേപ്പല് ഇവിടെ അടുത്തൊക്കെ കരിയേപ്പില നല്ലോണംണ്ട് ഈ ഒരു ഭാഗത്ത് കരീപ്പിന്റെ മരങ്ങളല്ലോട്ട്ല്ലാ അപ്പ അടുത്തുള്ളലൊക്കെ കൊണ്ട് തരും ആവശ്യ കരി യേപില കടയിന് നമുക്ക് വാങ്ങണ്ട
ആഹ് ഇവിടെന്ന്ന്നാലേ ആ സാധനം പുടിച്ചു കിട്ടാൻ ഭയ
ആഹ് എന്നിട്ട് ഓരങ്ങനെ ഒരു കൊമ്പ് തന്നി നിങ്ങ കുഴിച്ചിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലോ ഉണ്ട് അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാവണേ എന്നല്ല എന്താ അറിയില്ല കൊറേ പിന്നെ കുറേ യു റ്റൂ ബില് കണ്ടിട്ട് മറ്റേ ഈ മീന്റെ വെള്ളമോ കഞ്ഞി വെള്ളോ അങ്ങനെക്കെ ഒഴിച്ച് കൊടുക്കണത്ണ്ടല്ലോ
കഞ്ഞി വെള്ളം
ആഹ് കഞ്ഞി വെള്ളം ഓഴിച്ച് നല്ലണ്ണം ഉണ്ടാവന്ന് പറഞ്ഞേ കറിവേപ്പിന്റെയില അപ്പൊ അതൊക്കെ ഒഴിച്ച് കൊട് ഒത്തിരി ഉണ്ടായി പിന്നെ അല്ല നോക്കണട്ത്ത് തന്നെ പിന്നെ ഒരു ഇത് കൊറച്ച് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്
ഒഴിച്ച് കൊടുത്താൻ ഉണ്ടാവന്ന് പറയണ വെറുതെ കേട്ടോ കാരണം ഞാന് വെള്ളം ഒഴിച്ചെടുക്കണ വാടി ഇതായിക്കണോ ഉണങ്ങിക്കണ ഒന്നാ പിടിച്ചി കിട്ടാൻ കുറച്ച് വല്യ പണി തന്നെയാണ്
ആഹ് നല്ല പണിയാണ് ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെണ്ട്
ഏഹ്
ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോലെണ്ട് അവര് ഇങ്ങ് കൊണ്ടുവന്ന് തരുംന്നറിയാം
ആഹ് ആഹ് കറിവേപ്പ് പിന്നെ
ഇപ്പൊ റംബൂട്ടാൻന്റെക്കെ ഒരു സീസണാണല്ലോ ചിലടത്തൊക്കെ എത്ര റംബൂട്ടാൻനാ കാണണം വല്യ മരാ ഏഹ്
കറമുസാ മരം അങ്ങനൊക്കെ
ആഹ് കറ്മൂസ ഒക്കെ ഇവിടെണ്ട് കർമൂസ ഒക്കെ ഉണ്ടാവാനുണ്ട് പിന്നെ
ആഹ് ആഹ്
അതൊക്കെ അങ്ങനെ ഇണ്ടാവലുണ്ട് പിന്നെ വാഴ കുഴിച്ചിട്ട് വാഴ നല്ലോണം ഉണ്ടാവണണ്ട് ഇപ്പ എത്രയോ ആയി എടുത്ത് ആഹ് പഴ നല്ലാം കിട്ടുന്നുണ്ടായി
എ അതൊണ്ട് അതൊണ്ട് പഴം പിന്നെ വാങ്ങാതെ ങ്ങാതെതിന്നാലോ
ആഹ് എത്രോ എടുത്ത ഇണ്ടാവും അതിമേന്ന് ഇവിടെ നല്ലോണ്ണം ഉണ്ടാവുന്നുണ്ട് ഇവിടെ അതിനകത്ത് സ്ഥലംന്നുല്ല പക്ഷെ ഉള്ള സ്ഥലത്ത് ഒരു വാഴന്നേള്ളു പിന്നെ ഒരു മാവും
അലാ ഏതാ വാഴ നേന്ത്രപ്പഴ ആണോ മൈസൂരാണോ
നേന്ത്രപ്പഴല്ല മറ്റേത് നല്ല മൈസൂരല്ല ഒര് സയ്സ് പൂവൻ പാഴംണ്ടല്ലോ പൂവൻ പഴം നല്ല തടിച്ചിട്ട്
ആഹ് വെണ്ണൂറാൻ പഴം
അങ്ങനത്തെ ഒരു സയിസ് പഴം നല്ലൊരു പൊടിയുള്ള സയിസ് പഴം മൈസൂർ പഴല്ല ആഹ് നല്ല വല്യ സൈസ് പഴം ആഹ് ആഹ് അത് തന്നെ അങ്ങനത്തൊരു പഴം അങ്ങനെ
പിന്നന്തൊക്കെയാ
പിന്നെ എന്തൊക്കെയ ഇന്ന് ഞായറാഴ്ചല്ലേ മക്കൾക്ക് ഫ്രീ ആയ ദിവസാണ്
ആഹ് അതോണ്ട് എല്ലാരും വീട്ടില് ഇണ്ടാവല്ലേ
മിആദ്വാണങ്കി ഇങ്ങനെ തിരക്കൂടുന്നതേ ന്നെങ്ങോട്ടെങ്കിലും പോകാ എങ്ങോട്ടെങ്കിലും പോകാറഞ്ഞാണ്ട്
ആഹ് അവർക്ക്ങ്ങട്ടേലൊക്കെ പുറത്തു പോകേണ്ടിവരുവല്ലോ
ആഹ് ആഹ്
എന്നിട്ട് പോവുന്നുണ്ടോ
ആരെമ്മെ ഏഹ്
പോവുന്നുണ്ടൊന്നെട്ട്?
ഒർപ്പിച്ചിട്ടില്ലാ
ആഹ് ആഹ് സമയം പത്ത് മിനിറ്റ് ആയിലേ?
ആയോ?
ആയിട്ടില്ലെ? ഇരുവതായല്ലോ?
നോക്കട്ടെ ആയിട്ടില്ല പാവം ഇങ്ങള് ഫസ്റ്റിലാത് കോള് ഫസ്റ്റ് കോളെയ്യാണോ?
എല്ലല്ലാ
ഏഹ്
അങ്ങനെ പിന്നെ വൈകുന്നേരൊക്കെന്താ ചായക്ക് ഇണ്ടാക്കല്?
വൈകുന്നേരെന്ന്പ്പൊന്നും ഇണ്ടാക്കിട്ടില്ല ഒന്നാമത് കരണ്ടില്ല അയിന്റെ ഒരുതിലാണ്
കുട്ടിയൾക്കൊക്കെ എന്തേലും വാണ്ടിയെരൊല്ലലെ ചെറിയ കുട്ടികളാകുമ്പോ പ്രത്യേകിച്ച് ഓൽക്കങ്ങനെണ്ടോ?
മ് കുട്ട്യാള്പ്പെതാ തെരക്കൂട്ണത് പോകാ പോകാർഞ്ഞാണ്ട്
ഉം
അങ്ങനെ
പിന്നെന്താ അങ്ങനെ പോണ്
ഇങ്ങൾതെ മുപ്പതോ, ഇരുപതോ അങ്ങനൊക്കായോ?
ഇല്ല ഇന്റെ ഇന്ന്പ്പൊ ലാസ്റ്റാന്ന് പറയ്ണ് ണ്ടല്ലോ? അപ്പൊ കംപ്ലീറ്റായിട്ടില്ലെന്റെ
അങ്ങനെ
ഇങ്ങൾതോ?
ഇന്റെത് ഇങ്ങട്ട് വെര്ണെ അത് സ്വീകരിക്കാ നമ്മൾത് അങ്ങട്ട് അങ്ങട്ടില്ലെത് കഴിഞ്ഞ്ണ്